എത്താം കേക്കാവോ?
ആഹ് എനിക്ക് കേക്കാം
ഉം കൊച്ച് എറങ്ങി പോകാൻ വേണ്ടി വന്നതാ ഞാന് പിന്നെ
ആണോ?
ഉം അവളെ ചെല സമയത്ത് എന്നെ കണ്ടില്ലേ അലമ്പാ പിന്നെ എന്നെ ഇരുപത്തിനാല് മണിക്കൂറും ചില്ലിലിട്ട പോലെ കണ്ടോണ്ടിരിക്കണം
ആഹാ വഴക്കുണ്ടോ അതോ?
ഓ വഴക്ക് വഴക്കില്ല ഞാൻ ആഹ് പരിസരത്ത് എവിടേലും ഇല്ലെങ്കിൽ ഭയങ്കര അലമ്പാ ചെല സമയത്ത്
ചെല സമയത്തല്ലേ?
ഇപ്പൊ ഇല്ല ഇത്ര നേരോം കളിച്ചൊണ്ടിരുന്നവളാ
ആണോ
എപ്പഴാ ഇനി എറങ്ങുന്നേ
ഞാനാറ്മണിയാവും ചേച്ചി
ആറ്മണിയാ ആഹ് പണിയൊക്കെ തീർന്ന് തുണി അലക്കിയപ്പത്തന്നെ പകുതി പണി തീർന്ന്
ആണോ
ആഹ്
ആഹ് കല്ലേ അക്കിയല്ലേ
ഒഹ് ഇവിടെ കല്ലേലാ അലക്കിയെ മിഷ്യൻ ഇല്ലല്ലോ ഇവിടെ ഇപ്പം താഴേന്ന് താഴെ പാമ്പിനെ കണ്ടെന്നും പർ ഞ്ഞോണ്ട് ഇപ്പല്ല ഇച്ചിരി മുമ്പ്
ആണോ?
ഉം ആഹ് കൊന്നോ ഇല്യോന്ന് അറിയത്തില്ലാ ആഹ് വെല്യതാന്നാ പറഞ്ഞെ ആഹ് താഴത്തെ ചെറ്ക്കനവിടൊണ്ടായിരുന്നു
ആഹാ
അപ്പാറ പട്ടിഅഴിച്ചു വിട്ടിട്ട് അയിന്റെ പൊറകെ പോയപ്പോ അങ്ങാണ്ട്കണ്ടാനെ കാറിക്കോണ്ടുപോയി
ആണൊ
ഉം ഞാനലക്കുന്നതിന് മുന്നേ കൊറച്ച്മുന്നേ അലക്കുന്നേനക്ക തൊട്ട്മുന്നേ ഉം
ആണോ അപ്പ
ആഹ് വല്ല ചേരആയിരിക്കും ആപ്പ്ളാകണ്ടെന്ന് പർഞ്ഞെ ചേരവല്ലോ ആയിരിക്കും
ആഹ് വെയിലല്ലെ ചൂടല്ലേ അപ്പഇറങ്ങിയതായിരിക്കും
ആണെന്ന് ഫുള്ള്കാടാ ആര് വെട്ടിതെളിക്കാന വെട്ടിതെളീരൊന്നു ഇല്ല
ആണോ
ഉം എങ്ങനെ പോരും അച്ചൻബെരൊ അതോ
ആഹ് അച്ഛൻവരും
ഉം
ഓ ഇനി പെട്ടെന്നൊന്ന് ആറ് മണിആയാൽ വേറെന്നായേച്ചി ഇങ്ങനെ പോകുന്നു ഇപ്പ അഞ്ചേമുക്കാലാവുന്നു അല്ല നാലേമുക്കലാവുന്നു ആഹ് ആഹ് അഞ്ച്മണി ആവുന്നു ആറ്മണി ഒന്ന് പെ
ഉം അങ്ങനതല്ലാതെ വേറെ വല്ലോം പരിപാടിയുണ്ടോ
വേറെ പരിപാടിയൊന്നുല്ല ചേച്ചി മടുപ്പാ നമുക്കങ്ങ് തിരക്കൊന്നും തിരക്കില്ലായിരുന്നു ഇന്ന് വെറുതെഇരി
ആഹ് ആഹ് ആഹ് ആഹ് അതൊണ്ടൊര് ബുദ്ധിമുട്ടല്ലെ ഉം അ ബോറടിക്ക എന്നാചെയ്യാനാ ഞാനും വീട്ടീരുന്ന് മടുത്ത് എങ്ങോട്ടേലും ഇറങ്ങിയങ്ങ് പോയേക്കാരുന്നോർക്കുവ
ആണോ എന്തേലും ജോലിനോക്ക്
ആ എന്നെലും നോക്കണം ഞാൻപറഞ്ഞില്ലേ മറ്റേ ആ ഒരിതിന്റെകാര്യം അതെങ്കിലും ചെയ്യണം സ്വന്തായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിലല്ലേഒള്ളൂ അതേന്നേ ഉം ആരോടും ചോയ്ക്കണ്ടല്ലോ
അതെ അങ്ങനെ എന്തേലുംനോക്കണം
ഉം അതാണ് എന്തെലും ചെയ്താലേഉള്ളൂ എല്ലാം സ്വ നമ്മുടെ കൈയിൽ എന്തേലും ഉണ്ടെങ്കിലൊള്ളു അല്ലെ പോക്കറ്റ്കാലിയ എപ്പഴും
അതെ
പൊറത്തോട്ട് എവിടെലും ഒന്ന് പോയികഴിഞ്ഞാതന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പ എന്തേലും ഒന്ന് മേടിക്കാന്നുണ്ടെങ്കി
അതെ അതെ കുഞ്ഞിനെയൊക്കെ ആയിട്ട് പോയാൽ പ്രത്യേകിച്ചും
പിന്നെ ഈ അതെ കടയിലൊക്കെ പോയി കഴിഞ് കഴിഞ്ഞാ ഇവളെ ഇപ്പം ബേക്കറിലൊക്കെയിരിക്കഴിഞ്ഞാ ഇവള് മമ്മം മമ്മോ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ
ആണോ
കൊറച്ചായങ്ങനെ ആഹ് എന്റെ കാലെ ഇവള്കടി ആണ് കാലേ കടിച്ച് പറച്ച് പാടത് പഴുത്തില്ല പക്ഷെ അത് ഇങ്ങോട്ട് കരിയുന്നില്ല
ആണോ
ഇവള് കടിക്കും നന്നായിട്ട് ഉം പല്ലുള്ളോണ്ടേ പതിനാല് പ ഉം പതിനാല് പല്ലുണ്ട്
ഏയ് അത്രയും വന്നോ
ആണന്ന് അണപ്പല്ലൊക്കെ ഫുള്ള് കംപ്ലീറ്റ് വന്ന്
ആഹാ
ഉം അത് കാരണം ഭയങ്കര കടിയ അത് അത് കടിക്കുന്നത് എന്നെ മാത്രേ കടിക്കുള്ളൂ പക്ഷേ കടിച്ചെങ്ങ് പറിച്ച് വിള് ഈ ചോര വരും അതുപോലെ കടിക്ക്ന്നാണമ്മേ
ആഹാ
ആൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്
ഉം
പണി തന്നെ ഇനി അടുത്ത മഴക്കാറാ തോ ഞാൻ തുണിയൊക്കെ അലക്കി ഇടുകയും ചെയ്ത്
മഴക്കാറുണ്ടോ
മഴക്കാർ ചെറുതായിട്ടുണ്ട് ഇവിടെ മൂടിയിട്ടുണ്ട് ഇപ്പൊ
രാവിലെ നല്ല മഴയായിരുന്നു ഇവിടെ
പക്ഷെ അഞ്ച് മണി ഒക്കെ ആകുമ്പോ ഒരു നല്ലൊരു സൂര്യ പ്രകാശം ഒരു വെ ട്ടൊക്കെ വരണ്ടേല്ലേ ആ ഒരു അങ്ങനെ വരുന്നൽ ഇപ്പ ഇതൊന്നും ഇല്ല
അതെ അതെ കാലാവസ്ഥ മൊത്തം മാറിക്കിടക്കുവാ ഇപ്പൊ
അതെ അതെ അതെ
എല്ലാം തല തിരിഞ്ഞ
എല്ലാം തലതിരിഞ്ഞു മഴയ മഴക്കാലാണോ ജൂൺ പകുതിയാകുമ്പോൾ മഴ നിക്കുംന്ന് പറഞ്ഞോണ്ട് അല്ല എടവപ്പാതി എടവപ്പാതി പകുതിയായ ഇപ്പഴാ തുടങ്ങിയ
ഈ മഴ കിടക്കുന്നതല്ലേ ഉള്ളൂ ജൂൺ ജൂലൈ ഓ ഇല്ല കർക്കിടം അല്ല മഴ
ആ കർക്കിടക ഉണ്ടല്ലോ അയ്യോ
നല്ല മഴ ഇടി മഴ കിടക്കുന്നതേ ഉള്ളൂ
അപ്പൊ തുലാമി പെയ്യേണ്ടതല്ലേ ഞാൻ മലയാള മാസം നോക്കി പറഞ്ഞ തുലാം പെയ്യേണ്ടതാണ് ഇടവപ്പാതി അല്ലല്ലോ ഇടവം കഴിഞ്ഞില്ലേ
ഇല്ല എട ഇ എടവം മിഥുനം
കർക്കി മേടം ഇടവം മിഥുനം കർക്കിടകം
ഇത് മിഥുനാണ് അടുത്ത മാസമാണ് പതിനേഴാം തീയതി ആമ്മ കർക്കിടം ഒന്ന്
ആഹ് അന്ന് കർ അന്ന് പഞ്ഞമാസത്തിലാണ് ഈ മഴക്കാർ മഴ പെയ്യുന്നെന്ന് പറഞ്ഞത്
ആണല്ലേ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ് ഇടിം മഴക്കെ ഇനിക്കിടക്കുന്നതേ ഉള്ളന്ന് പറ
ഓ ഞാൻ എടവപ്പാതി ഞാനോർക്കും ഇതിന് ഒരാഴ്ചത്തേക്ക് പെയ്ത്ട്ടെങ് നിന്നോന്ന് അപ്പൊ ഇടി ഇടിയൊന്നും കാര്യായിട്ട് അങ്ങനെ പെയ് ഇടി വെട്ടിയൂല്ല ഉം അയന്നാണ്
ഇടിം മഴിം കെടക്കുന്നതേ ഉള്ളൂ
എന്താലും ഒന്നാന്തി സ്കൂൾ തുറന്ന സമയത്ത് എന്നായിരുന്നു
അതെ
ഉം ഇനി പിള്ളേർക്കൊക്കെ കിടക്കാ
അതെ മഴയത്ത് പോകാനുള്ള സമയം ആയതേള്ളൂ
അതെ അതെ
എനി വൈകിട്ട് വല്ലതും വയ്ക്കണോ അതോ
ചോറും കറിയെല്ലാം ഇരിപ്പുണ്ട് കൊച്ചിനി ആഹ് എല്ലാം രാവിലെ വെക്കും അല്ലേ ഇപ്പൊ രാവിലെ ഇവിടെ കഴിച്ചിട്ട് രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവും ഉണ്ടാക്കണ്ട് അതാണ് ഉണ്ടാക്കുന്നത്
ആഹാ
പിന്നെ വച്ച് ഇനിപ്പോ ഒത്തിരി താമസം ചോറ് വെച്ചേ പത്ത്പതി മൂന്നു മണിയോളം ആയി ചോറ് വെച്ചില്ല
വൈകുന്നേരം എന്തേങ്കിലും പ്രത്യേകിച്ച് വേണോ കൊച്ചിന്
വൈകുന്നേരത്തേക്ക് അവക്ക് എന്തെങ്കിലും എപ്പോഴും വേണം
അടൊക്കെ ഉണ്ടായി കൊടുകോ
ആ അടയയിക്കോ ഉണ്ടക്കോക്കൂ അത് പിന്നെ എന്ത് കൊടുത്താലും കഴിച്ചോള്ളും
ആണോ ഗോതുമമ്പൊക്കെ ഉണ്ടോ ചേച്ചി ഉണ്ടല്ലേ
കൊച്ചിന് കിട്ടുന്നുണ്ടല്ലോ അംഗൻവാടിന്ന് കിട്ടുമല്ലോ ഉം അംഗനവാടി ആഹ റാഗി കിട്ടുന്നുണ്ട് റാഗി നല്ലതാ റാഗി പക്ഷെ കഴിക്കാനച്ചിരി പാടാ അമൃതമാണോ അമൃതംപൊടിയുണ്ട് പക്ഷെ ഞാൻ ഇവിടന്ന് എന്റെ എല്ലാം ഇവിടുന്നാ
ആണല്ലേ ആര അമ്മ കൊണ്ടു തരുവോ
അമ്മ കൊടുന്നു തരും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് കൊണ്ടാ പോുന്നേ
ആ ആ ആ അതിനെ എങ്ങനെയാ ഇവിടുന്ന് മാറ്റം ഉണ്ടോ അതോ
ഇല്ല അങ്ങനൊന്നുമ ഇല്ല അത് പിന്നെ അംഗൻവാടിയ ഏത് അംഗൻവാടിന്ന് വേണമെങ്കിലും കിട്ടും
അവിടെയാണോ ചേച്ചിയുടെ വീടിന്റെ അവിടെ ഉണ്ടോ അംഗൻവാടി വേറെ
ആ അവിടെയുണ്ട് അവിടെയുണ്ട് പക്ഷെ ഞാൻ ഇവിടുന്ന് വെടിക്കാർ അവിടെ പോകണ്ട് കവലയിൽ നിന്ന് കുറച്ച കൂടെ പോകണം അപ്പ ഭയങ്കര പാടാ പോകാൻ ഞാൻ കുഞ്ഞു ആയിട്ട് തന്നെ പോണ്ടേ വന്നെങ്കിലും പോവൂടാ ഉം അത് കാരണം ഇവിടെ ആകുമ്പോൾ ഇവിടെ ഇല്ല കഴിക്കത്തില്ല അമൃതം റാഗി പിന്നെയും കഴിക്കും കുറുക്കൊന്നും കഴിക്കത്തില്ല കുറുക്ക് കൊടുത്താ കഴിക്കത്തില്ല
ആഹ അമൃതം പൊടി വെച്ച് അമൃതം പൊടി വെച്ച് വേറെ ഒന്നും ഉണ്ടാക്കാൻ പ പറ്റുവോ
ആ പറ്റി പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം അട ഉണ്ടാക്കാം മറ്റേ അവലോസം ഉണ്ടാക്കാം ഉ
ഉം ആഹ്ഹേ
അവലോസ് ഇതുവരെ ഉണ്ടാക്കി യില്ല നോക്കിയിട്ടു ഉണ്ടാക്കണം അമ്മയ്ക്ക് മേലാത്തൊണ്ട് ഞൻ ഇനി ഇരിക്കു ആ അതെ അതേ അതിനകത്ത് ഷുഗർ ഇത് കൂടുതല പഞ്ചസാരയുടെ ഇത് കുറച്ച് നല്ല ഹൈ അത് നമുക്ക് ആ ഇത് നോക്കുമ്പോ അതിന്റെ കൊറെ ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കുമ്പോ അതിനകത്ത് ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് കൊടുക്കുമല്ലോ അതിനകത്ത് അറിയാൻ പറ്റും ഇപ്പോൾ പഞ്ചസാരയുടെ അളവ്
ആഹ് അല്ലേ തന്നെ അത് പച്ചക്കക്ക് തിന്നുമ്പോ തന്നെ അവ മതിയാേ ഉള്ളൂ ഞാൻ
ഭയങ്കര മധുര ഈ നമുക്ക് തലക്ക് മത്ത പിടിക്കും ഉം
അതെ അതെ
പിന്നെ അങ്കലവാടി വഴി തന്നെ കിട്ടുന്നത് ശർക്കരയും ചെറുപയറോ ഒക്കെയോ
ആഹ ഉഴുന്ന് കിട്ടും അവിടുത്തെ അവിടുത്താണ് ഉഴുന്ന് കിട്ടുവായിരുന്നു പിന്നെ വെളിച്ചെണ്ണ
ആണല്ലേ
ഉം ഇവിടെ എല്ലാം കിട്ടുന്നു അതിൽ ഇവിടെന്ന് എല്ലാം വ്യത്യാസ ഇത് വേറെയല്ലേ
ആഹാ ആ
വേറെ വേറെ ആയതുകൊണ്ട് ഭയങ്കര ഇതാ അ പിന്നെ എന്നാല്ല എന്നാ കൊടുത്താലും കഴിച്ചാ മതിന്നോള്ളു കഴിക്കാത്ത ചോറ് മാത്ര ഉം ചോറ് കഴിക്കത്തില്ല ചോറ് വായി- ക്കത്ത് വെച് കൊട്ത്താലും
കഴിക്കത്തില്ല
ഉം ഉം കഞ്ഞി പിന്നേം കുടി
ആണോ ഈ ചോറ്നകത്ത് നെയ്യും ഒക്ക ഒഴിച്ച് കൊടുത്താലോ
അതക്ക കൊടുത്ത് കഴിഞാ അതക്കെ അതക്കെ കഴിക്കും പക്ഷെ ചോ ചോറ് അവക്ക് അപ്പൊ ഇഷ്ടേ ആ താല്പര്യല്ല ചോർനോട് താല്പര്യം പിന്നെ അരി ആഹാരം കൊടുക്കണ്ടത് കൊണ്ട്
ആ
രാവിലെ ഉച്ചക്കും ചോറു വൈകിട്ട് ചോറും ഒരു തര്ത്തില് സമയം എട്ത്ത് എങ്ങനെയല്ലോ ഒക്ക കൊടുക്കും കേട്ടോ ഉം ആൾടെ വൈറ്റി ചെല്ലും പക്ഷെ കയിക്കത്തില്ല താല്പര്യല്ല
ആ അതെ ലെ
ആ ഇടിയപ്പ ഭയങ്കര ഇഷ്ടവാ
ആണോ
ആ ഇടിയപ്പം അതെക്കെയ ഇഷ്ടം പിന്നെ ആവി- ഇല്ല ഒന്നു ഇല്ല തേങ്ങാ ഞാൻ മറ്റേ തേങ്ങാ പാലൊഴിച്ചിട്ട് കോഴക്കും അങ്ങനെ കൊടുക്കും തേങ്ങാപ്പാല ഒഴിച്ചിട്ട് പിന്നെ തേങ്ങായും കൂടി ഇടും അപ്പ കൊർച്ചും കൂടെ
വെറ്ത തേങ്ങാപ്പൽ ഒഴിച്ച നല്ലാണോ അതോ പച്ച തേങ്ങാപ്പാലോ
ആ പച്ച തേങ്ങാ പാല് ഒരു തേങ്ങാ ആ താക്കി ഉണ്ടാക്കി ഒരിതാവുമ്പോത്തേക്കും ഇട്ട് കഴിഞ്ഞയിഞ്ഞാ അപ്പർത്ത് തേങ്ങാപ്പാല് പിഴിഞ്ഞു ഒഴിക്കും തേങ്ങ അഴിനകത്ത് ഇടുമ്പം അഴിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ ചെല്ലുവല്ലോ
ആണല്ലേ ഞാന് കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല ആ
ഞെക്കി ഞെക്കി ആ
ആ ഹാ
ഉം പിന്നെ എ ചക്ക വെഴിച്ചതും ചക്കപ്പഴം അതൊക്കെ ഫ്രൂട്സ് എല്ലാം കഴിചോളും ഓറഞ്ച് ഒഴികെ ഓറഞ്ച് ഇഷ്ടല്ല
ആണല്ലേ പഴം കഴിക്കൊ
ആ പഴം പ പഴം ഏത്തക്ക ഏത്തക്കാ അപ്പം ഉണ്ടാക്കിയാല് അവക്ക് ഏത്തക്കാ തന്നെ കഴിക്കുന്നതാ ഇഷ്ടം പഴുത്തത് ഉം അതാ ഇഷ്ടം
ആ
അയ്യോ ഭയങ്കര കൊതുക പിന്നെ ഞാൻ പറമ്പീന്ന് കൊറേ മറ്റേ ചെരട്ടക്കകത്ത്ന്ന് വെള്ളവും എല്ലാം കമത്തി കോറയിട്ട് ഞാന് കുഞ്ഞിൻ്റെ ഇത് കൊണ്ട് കളയാം വേണ്ടി പോയപ്പോ
അതെ കളയാൻ അല്ലെ പാടാ
ആണന്നെ കൊച്ചിക്കൂടള്ളോണ്ടെ നമ്മളെ നല്ലായിട്ട് കുത്തും
ആ അതു അല്ല ഇപ്പൊ പല പല അസുഖങ്ങളല്ലേ
അതെ ന്നെ
ആ അത് ശ്രദ്ധിചോണം വെള്ളക്ക കെട്ടികെടക്കുന്നുണ്ടെങ്കിൽ
ആ നോക്കണം അല്ലെങ്കി നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കില് പറത്തിലോട്ടങ്ങ് എറങ്ങണം അതാണ്
ആഹ് എന്നാ ഞാൻ എടക്ക് വിളിക്കാൻ ചേച്ചി
ആഹ് ശരി ശരി
ഓക്കെ ശരി